ഇല്ല.
പിന്നെ എന്തൊക്കെയാ വർത്താനം സുഖല്ലേ.
ആഹ് സുഖാണ് അവിടെ എന്തെല്ലാം വർത്താനം.
എന്താ സുഖം രാവിലെ നല്ല മഴയാ.
ആഹ് എവിടെ നല്ല മഴയാ. ഫുഡ് ഒക്കെ കഴിച്ച്.
മഴയാണല്ലേ കൊറെ ആയല്ലോ. ഇല്ലേ, ചായകുടി കഴിഞ്ഞിട്ടില്ല. കുട്ടികക്ക് കൊടുത്ത് അവിടെ ഇരി എത്തിട്ടുണ്ട്, ഇനി കുറച്ച് കഴിമ്പം ഞാനും കുടിക്കും.
ആഹ്
കുറേ ആയല്ലോ വിളിച്ചിട്ട് എന്ത് പറ്റി.
ആഹ് ഞാന് ഇപ്പം ക്ലാസും കാര്യങ്ങളൊക്കെ ആയിട്ട്.
കുറച്ച് തിരക്കായി പോയി. പിന്നെ പിള്ളേരെല്ലാം സുഖല്ലേ. ചായ കുടിക്കാൻ ആവുന്നേള്ളൂ.
ആഹ്.
ഹലോ
ആഹ് പറയ് റേഞ്ചിന്റെ ചെറിയ പ്രശ്നം ഉണ്ട്. എവിടെ
ആഹ് മഴ ആയതുകൊണ്ട് ഇരിക്കുവല്ലേ.
ആഹ്.
എന്നിട്ട് പിന്നെ എന്തെല്ലാണ്.
എന്താ ഇവിടെ ഒരു ഇസാഫ് പറഞ്ഞൊരു സംഭവം ഉണ്ട്.
എന്താണ്
ഇസാഫ് പറഞ്ഞിട്ടെ ഈ അയൽക്കൂട്ടം പോലെ അറിയോ. ആഹ് അതിന്റെ ലോണെടുത്ത ആൾക്കാര്. കദിയപ്പോര് ഇങ്ങനെ പൈസ കൊണ്ടു തരാൻ വരും ഇന്നയ്ന്റെ അടവുള്ള ദിവസ
അതാണ് ഒന്നും മിണ്ടാതായത്.
എന്നിട്ട് എന്തൊക്കെ ഇന്ന് ക്ലാസ്സ് ഇല്ലേ.
ആഹ് ഇന്ന് ക്ലാസ് ഇണ്ട്.
പോണില്ലേ അതോ കള്ളത്തരോ ലീവാ.
ഇല്ല പോണം.
മഴ ആയതോണ്ടേ പോവാനും ആഹ് അങ്ങനെ മടിയായി ഇരുന്നാൽ ലീവ് ആവും ഇപ്പൊ അറ്റൻഡൻസ് ഇന്നലെ പബ്ലിഷ് ചെയ്തു ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ട് അതിലെനിക്ക് സിക്സ്റ്റി സെവൻ പെർസെന്റേജേ ഉള്ളൂ അപ്പം ഇനിം ലീവ് എടുക്കുന്നെൽ ചെലപ്പം ഇനിയും കുറയും അപ്പൊ ഇനി മടിച്ച് ലീവ് എടുക്കാൻ പറ്റൂല പറഞ്ഞു ഇവിട്ന്ന്
ഉം പോയിക്കോല പഠിത്തുണ്ടാവുമ്പോഴേ ഇണ്ടാവുള്ളൂ
അതെ മക്കളൊക്കെണീറ്റാ
ഉം എണീറ്റ്
ഫുഡ്ല്ലാം ആയോ
ല്ല എത്രയാ ഹലോ
ഹലോ
പറയൂ വീട്ടില് എല്ലാർക്കും സുഖല്ലേ ഫോൺ വിളിച്ച സമയ ത് ഓരോരുത്തര് ഓരോ തിരക്കല്ലും ഇങ്ങനെ വരും
ആഹ് സു
ഉം
സുഖം അവിടെല്ലാരക്കും സു
ഇവിടല്ലാർക്കും സുഖം
ഉം
ഇപ്പോ ഒരേ സ്കൂളിലും ഇടാതെ ഒരു സ സമാധാനം കിട്ടൂല്ലേ
എത്ര മണിക്കാ പോണ്ടത്
ഓ വല്തിന് പത്ത് മണിക്ക് ചെറുത് പിന്നെ പോണില്ല അങ്കണവാടിക്കാ ഓൻ പല്ലുവേദന തൊണ്ടി വിടലില്ല
ആഹ്
അങ്ങനെയൊക്കെയാണ് എന്നിട്ട് സ്കൂളിലെ വിശേഷം എന്തൊക്കെ അ കോളേജ് ആവുല്ലേ
ആഹ് കോളേജാണ്
ഉം
ഒരു സെമ്മല്ല ആവാറായി
ഏഹ്
ഈ സെമ്മല്ല ആവാറായി
ആഹ് പഠിച്ച നല്ലോണം പഠിക്കാത്ത്ന്റെ
വെടെ
ഇപ്പഴാണ് പഠിക്കാനൊക്കെ ആഗ്രഹം പഠിക്കാ ഇവിടെ പോ ഞാന് ഭർത്താവ് കുട്ടിയൊള് ഒരേ അഛനും അമ്മിം
എന്നീട്ട് പിന്നെ എന്തൊക്കെയാ ആഹ് കേക്കുന്നുണ്ട് ഉം ഉം ഇനിയിപ്പോ ഹ് മക്കൾക്ക് ഫുഡൊക്കെ കൊടുക്കാൻ കൊടുക്കാനായിണ്ടാവുല്ലേ
കൊടുത്തിട്ടുണ്ട് അവിടെര് ന്ന് കഴി കഴിക്ന്ണ്ട് അയിന്റെ ഇടെകൂടെ ഫോണ് കണ്ടാ രണ്ടാക്കും ഫോണ
അതാണെങ്കിലോ രണ്ടും കൂടെ ഭയങ്കര അടി കിട്ടിയ ഫോണ അപ്പൊ പിന്നെ ഇപ്പൊ കൊടുക്കലില്ല അപ്പ ഞാൻ വിളിക്കണ കണ്ടപ്പോ ഓല്ക്ക് ഫോണിന് ആവിശ്യയാ അയിന് പുറകെ നടക്കണണ്ട്
എന്നിട്ടോ പൊറത്തൊക്കെ പോവ് ണ്ടോന്ന് വീട്ടിൽ ഇവിടെ അമ്മ ണ്ട് അച്ചന് ണ്ട്
ആഹ്
പിന്നെ അനിയത്തി
അനിയത്തി അച്ച എല്ലാരും ഉണ്ട്
ആഹ് എല്ലാരുണ്ട്
സുഖല്ലേ എല്ലാർക്കും കോഴപ്പൊന്നുല്ലല്ലോ
ഇല്ല സുഖായിട്ട് രിക്കുണ്
മഴണ്ടോ ഇപ്പ അവിടിക്കി മഴ ണ്ടോ
ഇപ്പൊ ഇപ്പ മഴ ഇല്ല നേരത്തെ നല്ല മഴ ഉണ്ടായിരുന്നു പക്ഷെ മഴക്കാർ ഇപ്പഴും ഉണ്ട് ചലപ്പ പെയ്യായിരിക്കും
അഹ് ഇവിടേം തന്നെ മഴ ഇന്നലെ ഇന്നലെ വല്യായ കൊഴപ്പല്ലേനു ഇന്നലെ രാവിലെ ഒന്ന് ചെറുതായിട്ട് പെയ്തു
ആഹ്
ഇന്ന് പിന്നെ രാവില തന്നെ മഴ ഇന്നലെ പിന്നെ വൈകുന്നേരത്താ പിന്നെ തൊടങ്ങിയത്
ആഹ് ആഹ് മഴ പെയ്താ പിന്ന ഒരു ചടപ്പാണ്
സുഖാണോന്നോ രാവിലെ എണീക്കാൻ തോന്നൂല്ല അമ്മക്കന്നെ എണീക്കാൻ കൈയില്ല പിന്നെ കുട്ടിയാളെ കാര്യം പറേണ്ട ആവിശ്യല്ലല്ലോ
ഹ് ഹ് ഹ്
മ്മ് സ്കൂൾ പോണ കുട്ടിയാകൊക്ക ഭയങ്കര ബുദ്ധിമുട്ടാണ് ലെ ഈ ചളി
ആഹ് മഴയത്ത് ഫുള്ള് നനയും
മ്മ് രാവില തന്നെ ആവുമ്പോ വൈകുന്നേരം ആകുമ്പോ പിന്നെ നമുക്ക് വീട്ടിക്കി വരാള്ള ല്ലേ വിചാരിക്കാ പോവുമ്പോക്ക നനഞ് അവിടെ പോയിരിക്കണ്ടേ
എങ്ങിനയാ പോവാ ബസ് ഉണ്ടോ സ്കൂൾ ബസ് ണ്ടോ
ബസ്സ് ഉണ്ട് വീടിന്റെ മുന്നിലന്നെ റോഡാ ആഹ് തൊട്ട് മുന്നെത്തന്നെ വന്ന് നിക്കും കേറ്റി വിട്ടാ മതി
ആഹ് ഉച്ചക്കുള്ള ഫുഡെല്ലാം ആയോ ഉ ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ ആയോന്ന്
എവട ആവണ് അത് ഇതിനെ പറഞ്ഞയച്ച് വെണം സമാധാനായിട്ട് ഉണ്ടാക്കാൻ ഇപ്പത്തന്നെ കണ്ടില്ലേ ഫോൺ വിളിക്കാൻ നിക്കും ഫോണ് കണ്ടാ പിന്നെ ഓര് സൊയിരം തരൂല
ഹ് ഹ്
അമ്മാ താ താന്നും പറഞ്ഞ് അങ്ങനെ നടക്കും ഫോണും കൊണ്ട് ഓടണ്ട അവസ്ഥയാ
ഓര് സ്കൂളിൽ പോയിട്ടുണ്ടെങ്കി പിന്നെ ഒരു ഇതാല്ലേ വീ
ആഹ് ആഹ് ആണോന്നോ പോയിക്കഴിഞ്ഞ ഒറ്റക്കൊക്കെ തന്നെ പക്ഷെ ഭയങ്കര സമാധാനവാ
ഹ് ഹ് ഹ്
മറ്റേത് ഓരെ തല്ലും പിടിയും തീർക്കാനേ നേരവുള്ളേ എന്തോര അടിയാന്നറിയോ
ഇ ഹ് ഹ് ഹ്
അങ്ങട്ടും ഇങ്ങട്ടും കരയയും പിഴിയുവേയും ആണെങ്കിൽ നമ്മക്ക് എന്തേലും ചെയ്യാം ഇത് അടി
രണ്ടാളും എത്രയിലാ പഠിക്കുന്നത്
ഒരാള് യു കെ ജി വലുത് ചെറുത് പഠിക്കണില്ല മൂന്നര വയസായുള്ളു അംഗനവാടിയിൽ വിടണണ്ട് പക്ഷെ ഇപ്പൊ പല്ലുവേദന ആയത് കൊണ്ട് വിടുന്നില്ല
ആഹ്
ഇനി രണ്ട് അടി കിട്ടാതെ രണ്ടണ്ണവും അടങ്ങൂല്ല ഇങ്ങനെ വാശി പിടിക്കാൻ
അടി നല്ലോണം കിട്ടൂട്ടോ എന്റടുത്തുന്ന് പക്ഷെ കിട്ടീട്ട് ഒരു കാര്യവുമില്ല
ആഹ്
അതിന്റെ വേദന മാറിയാ അടുത്തത് ഒപ്പിക്കും
ഞങ്ങക്ക് കറന്റമ്മേ ഗ്യാസ്മ്മേ ഇങ്ങനത്തെ ഇതുമേലൊക്കെയാണ് കുറച്ച് കളി കൂടുതലാ ആഹ് ഉം ഒരു ദിവസം എന്നെ തന്നെ ഇട്ട് പൂട്ടി ഞാൻ ബാത്റൂമിൽ കയറിയപ്പോ പുറ ത്തിട്ട് പൂട്ടി ജന്മം ചെയ്താ കുട്ടികള് തുറന്ന് തരൂല്ല
അയ്യോ ഹ
എന്തൊക്കെയോ പറഞ്ഞ് കെഞ്ചി കരഞ്ഞിട്ട് കരയല് വരെ എത്തിയിനി ഞാൻ പേടിയാണ് രണ്ടും കൂടെ അല്ലെങ്കിലേ അടിയാണ് എന്നേയും കൂടെ ഇട്ട് പൂട്ടിയ പുറത്തെന്താ ഒപ്പിക്കുന്നെ പറയാൻ പറ്റൂലല്ലോ ഞാൻ വിളിച്ചു കൂവി അവസാനം എന്തോ തോന്നി വലുത് തുറന്ന് തന്നു
ഹാ ഹാ ഹാ ഹാ
അങ്ങനെ അങ്ങനത്തെ വിക്രസൊക്കെ ഞങ്ങടെ കയ്യിലുള്ളു
ഈ ഹഹ
അവിടെ പിന്നെ കുട്ടികളൊന്നും ഇല്ലല്ലോ ചെറുത്
ഇവിടെ കുട്ടികളൊന്നും ഇല്ല
അയ്യോ എന്തൊരു സമാധാനം അല്ലേ
ഹ്ഹ്
എന്നിട്ട എപ്പഴാ ഇയ്യ് ക്ലാസ്സിന് എപ്പഴാ പോവാ നേരത്തെ പോവാ അതോ
ഞാൻ ഒരു ഒമ്പത് ഇല്ലില്ല ഇന്ന് പോവും ഒമ്പതൊക്കെ ആകുമ്പോ ഇറങ്ങണം
ആണോ അപ്പൊ അവിടെ അടുത്ത് തന്നെയാണോ
ആഹ് ഇവിടെ ഒരു പത്ത് മിനിറ്റ്
ആഹ് അപ്പൊ പിന്നെ ആ സമയത്തൊക്കെ പോയാ മതില്ലേ ഉം എന്നിട്ട് എന്നായിക്കോട്ടെ പിന്നെ വിളിക്ക ട്ടോ സമയം കിട്ടുമ്പോ വിളിക്കണ്ടോ
ആഹ് ഓഹ് വിളിക്ക വിളിക്കാം
ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ